ഹലോ
കെക്കണം
ആഹ് കേൾക്കുന്നുണ്ട്
ഓഹ് ഒരു ദിവസം മുപ്പതും ചെയ്യാം
ആഹ് ഓക്കെ ഓക്കെ വേറെ എന്തൊക്കെയാ വിവരങ്ങൾ
നല്ല വിവര മഴയുണ്ട് അവിടെ
ഇല്ല ഇന്ന മഴല്ല ഇന്ന് മഴ കുറവാണ് രാവിലെ കുറച്ച് കുറച്ചുണ്ടായിരുന്നു പിന്നെ വെയ്ൽ പിന്നെ കുറച്ച് ഇങ്ങനെ മയിലും മൈയില്ലാത്തൊരു കാലാവസ്ഥ അവിടെ
ദാ മഴ പെയ്യണോ
ആഹ് ചെില സ്ഥലത്തൊക്കെ വേറെ വേറെ കാലാവസ്ഥാവല്ലേ
ചായ കുടിച്ചോ
ആഹ് ഇല്ല ചായക്ക് സമയയിട്ടില്ലല്ലോ
ഉം വല്ലേ ചായ കുടിക്കണോ
ആഹ് ഞങ്ങള് അഞ്ച ആറ മണി ആ സമയക്ക ആവും
ഓ യി സമയവോ
ആഹ്
ഓഹ് അടെ ചെക്കനക്ക് ട്യൂഷൻ ഉള്ളതാരണം നേരത്തെ കുളിച്ചു
ആഹ് സ്കൂളിട്ട് വന്നിട്ടുള്ള ട്യൂഷന ആവല്ലേ
ആഹ് സ്കൂളിലോട്ട് വന്നിട്ട് ട്യൂഷൻ ഉണ്ടല്ലോ
ആഹ് ആഹ്
ഉം
അത് ശരി ക്കെ സ്കൂള്
ആഹ് അപ്പൊ സ്കൂൾ
ആഹ് ഇല്ല ഒരു രണ്ടാമത്തെ ഇതില വരാ ട്രിപ്പ് അങ്ങട്ട് തി ചേരുമ്പളേ അപ്പ അഞ്ച മണി നലമുക്കാൽ അഞ്ച മണിയൊക്കെ ആവും
ഓഹ് എത്രല്ല പഠിക്കണ കുട്ടികള്
ഏഹ് രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സൊക്കെ
ഓഹ് അഞ്ച ആറ മണി ആക അഞ്ച മണിയൊക്കെ ആവും
ആഹ് അഞ്ച മണി നാല് മുക്കാൽ ആവും
ഓഹ്
അങ്ങോട്ട് പോകുമ്പോ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വരുമ്പോ രണ്ടാമത്തെ ട്രിപ്പ് അങ്ങോട്ട് പോകുമ്പോ എട്ടേ നാപ്പത് നാല്പത്തിരണ്ട് അയിനൊക്കെ പോവും ഉം ഉം വരുമ്പോ എന്താണവോ വരുമ്പോ ആഹ്
ഉം
പിന്നെ ആഹ് ഞങ്ങള് ഉറ്റക്ക് ഭഷണം കഴിച്ചു ഇനി വൈകുന്നേരത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പും കൊണ്ട്
ഓഹ്
ഗേതമ്പം കുത്തിട്ടുള്ളേ ചോറ്ണ്ടല്ലോ തേങ്ങൊക്കെ ഇട്ട്ട്ട്ള്ളെ അത്. ആഹ് അത് പിന്നെ ചോറ് വെന്ത അട് പ്പത്തെ തീ ഇണ്ടായപ്പോ അതിമ വെച്ചിട്ടിട്ട് ഒന്ന് ദായിപ്പിച്ചതാണ്. പിന്നെ വൈകുന്നേരം പണിട്ക്കണ്ടല്ലോ.
ആഹ് വൈകിട്ട് നേർത്തെ കട ഓഹ് ഇവടെ ദാ ചായ ബിസ്ക്കറ്റ് പിന്നെ കടിയൊക്കെ വാങ്ങിട്ട് വന്നു.
ആഹ് ആ
ആഹ്
പലഹാരം ഉണ്ടാക്ക്വോ?
ഏഹ്?
പലഹാരേ എണ്ണീല്
ആഹ് പലഹാരം ആഹ് ഉണ്ടാക്കും വൈകുന്നേരത്ത് അത് ഒരു ഏഴ് മണി ഏഴരക്ക് ഇണ്ടാ ഏഴ് മണി ഏഴര്
ആഹ് ആ സമയത്ത് പലഹാരം ഉണ്ടാക്കല്.
ആഹ് ഇവടെ കടക്കാനൊക്കെ പതിനൊന്ന് മണിയൊക്കെ ആവും.
ആഹ്.
ആഹ് കുട്ടികൾക്ക് പത്ത് മണിക്ക് സ്കൂളി പോയാ മതി പത്ത് മണിക്ക് പോയാ അടുത്താണ് സ്കൂള്.
ആഹ് കുട്ടികൾക്ക് ആഹ് ഞങ്ങള്ത് ആഹ് ഞങ്ങൾത് വേനിനാണ് പോവാ.
ആഹ് അത് കാര്ണം പത്ത് മണിക്കല്ലേ വരു ഒള്ളൂ.
ആഹ് ഗവൺമെൻറ് സ്കൂളാ ആഹ് അത് സെരി. ആഹ് പ്രൈവറ്റ്.
ഓഹ് ഓഹ് ഇത് ഇംഗ്ലീഷ് മീഡിയം തന്നെ പിന്നെ വണ്ടീ കാര്യൊക്കെണ്ട്. പിന്നെ അടുത്താണ് ആഹ് ആഹ് ഗർമണ്ട്ന്ന് മാത്രം.
ആഹ് ഗവൺമെന്റ്ത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആവുല്ലേ?
ആഹ് പിന്നെ അടുത്തായേ കാരണം ഞങ്ങളെ കൊണ്ട് കൂടും.
നടന്ന് പോണതോണ്ട് വണ്ടിക്ക് പൈസ കൊടുക്കണ്ടല്ലോ.
ആഹ് വണ്ടിക്ക് പൈസ കൊടുക്കണ്ട. അത് കാര്ണം കൊഴപ്പുല്ല. ഇക്കാക്കെന്ത് ജോലിയപ്പോ?
ഇക്കക്ക് ബാങ്കില്. അവിടെ നിങ്ങളെ?
ഡ്രൈവർ
ആഹ് അഹ് സരി. എന്തിലാ പോണ്?
വണ്ടിയ്ണ്ട് പിക്കപ്പ്ണ്ട് പിന്നെ തേങ്ങ പച്ചക്കറി. തബോള ഇല്ല കൃഷിയൊന്നൂല്ല.
ആഹ് പച്ചക്കറി പൊർത്ത്ന്ന് എടുത്തിട്ട് വണ്ടീൽ കൊണ്ടോവും.
ലോഡ് ഇങ്ങനെ കൊണ്ടുപോ അതെ കൃഷി ക കൃഷി കാര്യൊന്നുംല്ല.
ആഹ് തേങ്ങാ തെങ്ങ് കവുങ്ങ് അങ്ങനത്തൊക്കെ ഉണ്ടാവൂല്ലേ?
ആഹ് വേറെ അവര്ൻ്റെ തെങ്ങ് ന്നൊക്കെ ലോഡ് എടുത്തിട്ട് അവര് കൊണ്ട് ലോഡ് എറക്കാൻ പറയൂലേ.
ആഹ് ആഹ് അങ്ങനെ. പിന്നെ ട്രിപ്പൊക്കെ പോവലുണ്ടോ? യാത്ര.
യാത്രയൊന്നും ഇപ്പില്ല സ്കൂള് പൂട്ടുമ്പോ അങ്ങനെ പോവും.
ആഹ് അങ്ങനെ പോവും. ല്ല അവസാനം പോയത് എവിടെ?
വാൾപ്പാറ.
വാൾപ്പാറീല് ല്ലേ. വാൾപ്പാറീലല്ലെ ഇപ്പ ഇന്നാള് ഇപ്പൊ ഒരു നാല് അഞ്ച് ടീച്ചർ
അതാണ് ഞങ്ങ പോയത്.
അയിന്റെ പിറ്റേ ദിവസോ അവര് മരിച്ചതിന്റെ തലേ ദിവസം
ചെലപ്പോ പിറ്റേ ദിവസൊന്നും പിന്നെ ആ വഴീത്തൂക്കുടെ തന്നാരും പോയിട്ട്ണ്ടാവില്ല പേടിയായി
ഇല്ലാ അത് മരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോയത്
അത് ശരി ഇന്നട്ട് അവിടെയൊക്കെ കണ്ടോ
ഓഹ് അവിടെയൊക്കെ കണ്ടു വണ്ടി കേറിയേപ്പൊ എടുത് എടുത്തു
അല്ലാ അപ്പൊ ഓര് വീണ വണ്ടി അവ്ടെ കെടുക്ക്ണ്‌ ണ്ടായിന്നോ
ആഹ് അതൊക്കെ എടുത്തു നങ്ങൾ പോണ മി എടുത്തു രാവിലെ വന്നെടു നങ്ങൾ പോണ മിനി അവര് നേരത്തെ വന്ന എടുത്തത്
ആഹ് അത് ശരി അല്ല ഇങ്ങള് ആ വീണ പ്ലോ അത് ഇതി കൂടെ തന്നെ പോയത് സ്ഥലത്തു കൂടെ
ആഹ് അതീസ്ഥലത്തി കൂടത്തന്നെ പോയത്
അപകടം നടന്ന ആ വഴിക്കൂടെയാ പോയത്
പോയത് സ്
അഹ് ആഹ് അതെ അവ്ടെ ഭയങ്കര ഒരു ദുരന്തായില്ലേ ഉം
നല്ല ഒരിതായിരുന്നു അത്
ഇന്നട്ട് അവ്ടെങ്ങള് അവിടെ പോയിട്ട് എന്ത് കണ്ട്
അവിടെ മറ്റേ തേയിലത്തോട്ടം കൃഷിയില് ചായപ്പൊടിയിണ്ട് അത് പിന്നെ ഒരു ചെറിയ ഡാമ് അങ്ങനെയൊക്കെ കണ്ടിട്ട് പിന്നെ വന്നു കേരും മക്കള് അവിടയും പോണില്ല പറഞ്ഞിട്ട് പിന്നെ
അപ്പ എങ്ങനെ അവിടെ അന്ന് അവര് വീണ് ഇതായതു കൊണ്ട് പിന്നെ പോകാൻ ധൈര്യം കിട്ടി
ഞങ്ങള് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു അങ്ങട് പോണന്ന് പോയതല്ല വേറെ സ്ഥലത്ത്ക്ക് പോണം പറഞ്ഞിട്ട് പോയതാണ്
ആഹ്
അത് നോക്കുമ്പോ അവിടെ അടച്ചു പറഞ്ഞപ്പോ മറ്റേ പലേപാണ്ടി ഇല്ലേ ഇപ്പതൊക്കെ പ അങ്ങനെയൊക്കെ പറയും ആ സ്ഥലം അപ്പൊ ആഹ് അവിടെ അടച്ചു പറഞ്ഞപ്പോ പിന്നെ ഞങള് ഇവിടേക്ക് വിട്ടു
ആഹ് അത് ശരി പിന്നെ അയിന്റെ ഇതില് എന്ത് വണ്ടില പോയത്
ഞങ്ങള് കാറില് പോയി
കാറില് ആഹ് ഇങ്ങള് വീ ഇങ്ങളും ഭർത്താവും കുട്ടികളും മാത്രം
അല്ല പിന്നെ പിന്നെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു കൂട്ടുകാരനും കൂട്ടുകാരന്റെ ഭാര്യം
എങ്ങനെ
കൂട്ടുകാരനും കൂട്ടുകാരന്റെ ഭാര്യയും ഉണ്ടായിരുന്നു
ആഹ് അത് ശരി അവര് അങ്ങനെ പോകുമ്പ പിന്നിം പിന്നി ഒരു ധൈര്യണ്ടാവൂലേ
ആഹ് അപ്പൊ അവരിക്കും തൊണയായെ പിന്നെ എനിക്കും തൊണയാ
ആഹ് വാർപ്പാറയില് അന്ന് മരിച്ചേല് ഒരു കുട്ടിയൊക്കെ ബാക്കിയായില്ലൊ ല്ലേ ഒരു ടീച്ചറെ കുട്ടി ഉം ഒരു പെൺകുട്ടി
പെൺകുട്ടി
പത്ത് വയസ്സായ ഒരു കുട്ടി ബാക്കിയായത് പിന്നെള്ളവരൊക്കെ മരിച്ച്ക്ക്ണ് ലെ ഡ്രൈവറും ഒക്കെ മരിച്ചിലേ അതന്നെ ഉം
ചെറ്യേ കുട്ടിയളൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ അതോ പിന്നെ ഒരു കുട്ടീന്റെ അമ്മ അത്ത ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു
ആഹ് അത് കുട്ടിയിടതല്ലേ പിന്നെ ഒരു ടി ഓരു ഭർത്താവും ഒരു ഭാര്യ ഒരു വീട്ടിലെ കുട്ടികളില്ലാത്തവരും മരിച്ചല്ലേ അല്ലേ
മരിച്ചു ആ വീടും വീട് അവരിപ്പോ എടുത്ത് രണ്ട് മാസെ ആയിട്ടുള്ളൂ വീടൊ
വീടൊക്കെ വെച്ചിട്ട് അവരെ വീട് ഇതൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടീനി ഉം മക്കളില്ല. അതിന് കണ്ണും കാണൂലന്ന് തോന്നണുണ്ട് ഭർത്താവിന് മരിചാക്ക്.
കുട്ട്യോള്ക്ക്‌ ആരിക്കൊ ഒത്തിരി കണ്ണ് കാഴ്ച കമ്മിന്ന് പറയ്ണ് ണ്ട്.
ഉം അതും മാഷ് തന്നൊയിര്ന്നോ സ്കൂളില്. ആഹ ഹ. ആഹ് ശരി.
പിന്നെ വന്നിട്ട് ഒരമ്മക്ക് വന്നി ട്ടി ചെറിയ കുട്ടിയുണ്ട് വായക്കുട്ടി അന്നത്തെ ദിവസം ചെറുത് പറഞ്ഞ ഒരു നാല് വയസ്, അഞ്ച് വയസ്. അന്ന് പോണ ദിവസം വിളിച്ചപ്പോ ഞാൻ വര്ണില്ല പറഞ്ഞിട്ട് വീട്ടിലിരുന്നപ്പോ അയ്ക്കുട്ടി വെഷ പ്പെട്ടു.
ആ അത് ശരി. അതോണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടുല്ലെ പക്ഷേ ഇവരൊക്കെ മരിച്ചിട്ട് പിന്നെ കുട്ടി ബാക്കിയായതും.
ആഹ്
അതും ഇതായി ലെ.
ആ അതായി ഒരു, ഒരു അപകടം ഒത്ത് വരും.
അതെ നമ്മൾ പ്ര വിചാരിച്ചാത്ത പ്രതീശിക്കാത്തതായി പോയി ലെ.
പോയി.
ഉം. ഓരോ സ്ഥലത്ത് ഇപ്പളും ഉണ്ടല്ലോ ഓരോ. അപകടങ്ങള് മഴയോ കഴിഞ്ഞ് മഴങ്ങട്ട്. തൊടങ്ങി കഴിഞ്ഞ് മഴ ഇപ്പം ഈ പ്രാവശ്യം ജൂണായിട്ട് വല്യ മഴ ഇണ്ടായി ഇല്ല ഇനിയിപ്പ ആഗസ്റ്റിലൊക്കെയാണെക്കാരം ഞമ്മളെ വയനാട് ദുരന്തൊക്കെ ഇണ്ടായത് ആഗസ്റ്റ്. സ്റ്റില്ലായ്നൊ.
ആഗസ്റ്റിലായിരുന്നില്ലേ അതന്നെ ഇനി പിടിക്ക്ണെ ഒള്ളു മഴ. ഇതാ ഇവിടപ്പ നങ്ങണ്ട അവിടെ ദാ ഇപ്പം രണ്ടൂസം ആയിട്ട് തീരെ മൂടാപ്പ് വെയിലില്ല.
ആഹ് അത് ശരി ഞങ്ങളവിടൊക്കെന്നാ ഇന്നും ഇന്നലെ ഒക്കെ വെയിലുണ്ട്. ഞങ്ങക്ക് ന്നാ ജൂൺ വന്നിന്റെഷം. ആകെ ഒരു കൊറച്ച് ഒരാഴ്ച്ചായിട്ടെ നല്ലൊരു മഴ ഇണ്ടായിട്ടൊള്ളൂ പിന്നെ ഞങ്ങക്ക് മങ്ങനെന്നെ ഇങ്ങനെയൊന്നും മഴഇല്ല.
ഞങ്ങക്ക് മഴയെ പെയ്തിട്ടില്ല.
ആ അത് ശരി. ഇനീപ്പ അയിന്റെ പകരൊക്കെ ആയിട്ട് അയിന്റെ പകരൊക്കെ ആയിട്ട് ഇനിയിപ്പോ അടുത്ത മാസോം ആഗസ്റ്റിലും. ഒക്കെ കൂടെ രണ്ടു മാസം ജൂലൈ ഈ ജൂലൈയിലും ആഗസ്റ്റിലും ഉണ്ടാവും ഞ്ഞി.
ഇണ്ടാവും ഉം.
ദുരന്തൊന്നും ഉണ്ടാവാഞ മതിയെനിലെ.
അതന്നെ പഴേപോലെ അങ്ങനെയൊക്കെ ഇണ്ടായിട്ടില്ലേ.
അങ്ങനെ ആഹ് ശരിയാണ്.
ഈ കൊല്ലം ഒന്നും ഇല്ലാണ്ടിരുന്ന.
ഉം
ഉം.
പിന്നെന്താ?
പിന്നെ ഒന്നുല്ല.
പിന്നെ വൈകുന്നേരത്തിന് എന്താ ഇണ്ടാക്കി.
വൈകീട്ടിന് ചപ്പാത്തി ഇണ്ടാക്കണം.
ആ രാത്രി ചപ്പാത്തിയാണോ കഴിക്ക. ഷുഗറുണ്ടോ?
ആ ആ ഇക്കാക്ക് ഷുഗറുണ്ട്.
ആഹ് അത് ശെരി അപ്പം എന്നും ചപ്പാത്തി.
ആഹ് ഇല്ല ഇക്ക വണ്ടിക്ക് പോയത് കാരണം ചോറുണ്ടെങ്കിൽ ഒപ്പിക്കും.
ആഹ് ചോറ് ചപ്പാത്തിക്കെന്താ പിന്നെ കറിണ്ടാക്ക.
ഉർളക്കിഴങ്ങ് കറിയാ മുട്ടക്കറിയാ ണ്ടാക്കും.
അല്ല അപ്പോ ഉച്ചക്കത്തെ കറിയോ?
ഉച്ചകത്തെ കറി അയിനെ ട്ത്ത് വെച്ച്ട്ട് നാളക്ക് വെക്കും ഇതാക്കും
ആഹ് അത് ശരി അപ്പം രണ്ടു ദിവസത്തിന് ഒര് കറിണ്ടാക്കി വെക്കും.
ഇണ്ടാകൊള്ളു ആളില്ലല്ലോ. ക്കി നാനും മാത്രേ ഒള്ളൂ ഇക്ക പിന്നെ വണ്ടിക്ക് പോയി കാരണം നാ മാത്രേ ഇണ്ടാവൊള്ളൂ ഓഹ് പിന്നെ കുട്ട്യെ കു ആഹ് കുട്ട്യെള് പിന്നെ സ്കൂളിക്കും പോകും.
ഓ അതെന്നെ പിന്നെ കുട്ട്യെള് സ്കൂള്ന്ന് വന്ന
ഒരാളിക്ക് മടിക്കും പിന്നെ പു ആഹ് കുട്ട്യെള് പിന്നെ സ്കൂൾട്ടെന്നാ അവടെ തിന്നാന് കാര്യൊക്കെണ്ടാവും പിന്നെ അത് തിന്നിട്ട് ട്യൂഷിട്ക്കും പോവും.
ആഹ് അയ് ശെരി ട്യൂബില് വേറെ നോക്കിട്ട് പോവും ഭക്ഷണം വേറെക്കെണ്ടാക്കൊ ഐറ്റംസ്?
അങ്ങനെന്നുണ്ടാക്കില്ല ഉം ഇല്ല ഇൺ ഇണ്ട് വെ ക്കും ബിരിയാണി, നെയ്ച്ചോറ് പിന്നെ അങ്ങനെക്കെണ്ടാകും. കേക്കൊന്നുണ്ടാക്കില്ല.
ആഹ് പിന്നെ റൈസ് ഏഹ് അരി ഐറ്റംസ്.
അതൊന്നുണ്ടാക്കില്ല അതാ
ഉം അത് ശെരി ഞങ്ങളും ഇങ്ങനെനെ ഹൈദരാബാദി ബിരിയാണി ഏഹ് അങ്ങൻത്തെ സാധാ മോഡലെന്നെ. വെ ത്യസ്തായിട്ട്ള്ളത് അങ്ങനെ എപ്പോളൊന്നുംണ്ടാക്കൂല്ല എപ്പളെങ്കിലോ
പിന്നെ ഈ രണ്ട് മക്കളും പിന്നെ ഇവരേ ഒള്ളു.
ആഹ് അത് സെരി.
കാരണം പിന്നെ നങ്ങ അങ്ങനെ പിന്നെ ആഴ്ച കഴച്ചപ്പോ ഓരോരോ കല്യാണം ഓരോരോ പരിപാടിണ്ടാവും.
ആഹ് അത് സെരി
ആഹ്
മക്കക്ക് പറ്റ്ണതൊക്കെ ണ്ടാക്കി കൊട്ക്കല്ലേ.
ആഹ് മക്കള്ക്കിൻ പറ്റ്ന്നണ്ടാക്കി കൊടുക്കും അല്ലെങ്കി വാങ്ങ്യൻ കൊടുക്കും. ആഹ്
പിന്നെപ്പൊ എണ്ണേല് വറ്തതൊന്നും നല്ലതല്ലല്ലോ കഴിക്ക്ണ്
ആഹ് അതൊന്നും നല്ലതല്ലല്ലാ അത് പിന്നെ എടയില് വാങ്ങിക്കൊടുക്കും കടിയൊക്കെ ല്ലെങ്കി വാങ്ങി ക്കൊടുക്കും.
ആഹ് അത് സെരി അട്ത്ത് വന്ന് പാ
ആഹ് കട ആഹ് കടയിണ്ട്. അട്ത്ത എല്ലാ സൗകര്യൂണ്ട് ആഹ് റോഡിന്റട്ത്തേ തന്നെ വീട്.
ഉം അപ്പൊ പിന്നെ സ
കൊറച്ചൊരുള്ളി വരണം ഒരഞ്ച് മിനിറ്റ്.
ആഹ് അത് സെരി അപ്പത് സൗകര്യം തെന്നല്ലേ.
ആഹ് എല്ലാ സൗകര്യൂണ്ട്.
ഉം അതൊണ്ട് രക്ഷപ്പെട്ടു മറ്റേത് നമ്മളെന്നെണ്ടാക്ക ണ്ട വിര്ന്നാരൊക്കെ വെരാണെന്ന്ണ്ടെങ്കി പെട്ടന്നെനെന്തെലും കൊണ്ട്രിച്ചൊട്ക്കാല്ലോ
ഓഹ് വിര്ന്ന് കാര് വരുന്നുണ്ടെങ്കി പോയി ഇക്കയില്ലങ്കി ഞാ കയ്യില് മാത്രം പൈസമാണം. ല്ലെങ്ങിൽ ആ നിറയ വലിയ വലിയ വലിയ വലിയ കടകളുണ്ട്
ആഹ് അത് ശരി അപ്പൊ അതൊണ്ട് പിന്നെ എല്ലാം കിട്ടും
ആഹ് ബിരിയാണി കിട്ടും പൊറോട്ട കിട്ടും എല്ലാം കിട്ടും പൈസ മാത്രം
മതി ആഹ് കയ്യില് എപ്പഴും കാശ് വാണം
ആഹ്
ന്നെ വിരുന്നേര് വരുമ്പളൊക്കെ പെട്ടെന്നന്നേ കൊണ്ടിരിക്ക.
ആഹ് അതന്നെ പെട്ടെന്ന് വരുമ്പോ കൈയില് പൈസ മാത്രം ഇന്ന് ഇരുന്നാ മതി
ല്ണ്ടോ അങ്ങനെ
ആര് ആഹ് വീരുന്നേര് വരും വിരുന്നേര് വന്നാ അമ്മ വരും പിന്നെ ഡ്രൈവർമാരൊക്കെ ചക്കന്മാരില്ലേ
ആഹ്
ഇക്കാക്ക് ഡ്രൈവറായിരുന്നോ ചല് ഇക്കക്ക് പോവാൻ പറ്റീല്ല പറഞ്ഞ അവര് വരു
ആഹ് അത് ശരി അങ്ങനെ
അവര് നമ്മ ചായ കൊടുക്കും
ആഹ് ആഹ് അങ്ങനെ പിന്നല്ലാം കിട്ടുമ്പോ ആഹ് ആഹ് കേക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് കേക്കുന്നുണ്ട്
നല്ല മഴയ റേഞ്ചിൽ കിട്ടാത്ത
ആഹ് റേഞ്ച് പക്ഷെ ഇങ്ങോട്ട് കേ നല്ലോം ക്ലിയർല് കേക്ക്ണ്ട്
കേക്ക്ണ്ട്ല്ലേ ആഹ്